ആ കേക്കണ്ട് മ് ന്നട്ട് എന്നാ അന്റെ കല്യാണ ത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെ ആഹ് അല്ലെ ഈ കല്യാണ പെണിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞോ
കല്യാണം പെണ്ണിനെ പറ്റി നമുക്ക് കോൺസെ ആദ്യം ഒക്കെ ഉണ്ടായിരുന്നുട്ടോ ആദ്യം നമുക്ക് ഇങ്ങനെ നമ്മുക്ക പറയില്ലേ നല്ല മുടി അങ്ങനെ ത്
ഉം നല്ല പൊടി നല്ല കണ്ണഴുകിയ കുട്ടി നല്ല തുളസിക്കതിരി വെച്ച് രാവിലെ നീച്ചു കുളിച്ച് അമ്പലത്തിലൊക്കെ
അല്ല അതൊക്കെ നമക്ക് അപ്പൊ മ്മള് ഓരോ സിനിമ കണ്ടിട്ട് ഒരു ത്രില്ലിൽ അപ്പൊ ഓരോന്ന് കാണും പിന്നെ ചെലർ ഇങ്ങ അങ്ങന കണ്ടിട്ട്മ്മ അയിൻ്റ ഇതട് ച്ച് അപ്പൊ പിന്നെ പിന്നെ നമ്മക്ക്ങ്ങ ബോധം വെച്ചിട്ട് തുടങ്ങിയ പിന്നെ ഭയങ്കര ന ക്യാരക്ടറും പിന്നെ നമ്മളെ നോക്ക അതും അതിലൊക്കെല്ലേ കാര്യം അപ്പൊ പിന്ന ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വണം
ഉം അല്ല എന്നാലും കൊറച്ചൊക്കെ ചിലവർക്ക് കാര്യങ്ങളുണ്ടാവുവല്ലോ
ഏയ് അയനെ അതന്നെ ഞാൻ പറഞ്ഞു ആദ്യ കണ്ടായിരുന്നു പ്പൊ പിന്നെ അങ്ങനൊക്കെ മാറി തൊടങ്ങി ഇപ്പൊ പിന്നെ ആഹ് ചെറുതായിട്ട് മുടില്ല കുട്ടികള് മുടില്ല കുട്ടികളൊക്കെ നോക്കിയിരുന്നു പക്ഷെ മുടി ന്നും നമ്മളെ പറ്റില പ്പൊ
ആ എന്തേ ആ എന്താ പറ്റാഞ്ഞത്
ചചെലപ്പോ ഇപ്പ നമ്മളെ പറ്റണ എന്നില്ലല്ലോക്കെ നമ്മളെ ഒക്കെ നമ്മടെ ഭാഗ്യം പോലള്ളല്ലേ ഓരോരുത്ത ർ ഇങ്ങനെ വര്യ
ആ ആ
ഉം അതൊണ്ട് അതോണ്ടിപ്പോ അതോണ്ടിപ്പോ പിന്നെ നല്ലൊരു കുട്ടീനെ കിട്ടി
ആ കിട്ടിയോ
ഓ
ന്നട്ട് ആ കുട്ടിക്ക് മുടിണ്ടോ
കുട്ടിക്ക് മുടിണ്ട്
ആ
ഉം
നി വിചാരിച്ച അത്ര മുടിണ്ട കുട്ടിക്ക്
ഉം അത്രൊക്കെ ഉണ്ട് ഉം കുട്ടിക്ക് മുടിയോക്കെണ്ട്
അയ്ഷരി
കുട്യാൾ അടിപൊളിയ കുട്ടി നല്ല വൈബാ
ഏയ്
ഉം എടക്കൊരു ഇങ്ങനെ ഒരു മൂച്ചട്ട സ്വഭാവം ഉണ്ടെങ്കിലും ആളൊരു പാവാ
അ ആഹ്‌ എന്തേ മൂചേട്ട സ്വഭാവംന്നർഞ്ഞിട്ട് ഇന്നലെ എന്തേലുംണ്ടായോ?
ഇന്നലെ എടെയ്ക്കോൾക്കൊര് തെറ്റിപ്പോക്ക്ണ്ട് അമ്മെളെന്തേലോക്കെ പറയ്മ്പത്തിനും ചെൽപ്പോ വല്ല ചെറീ കാര്യത്തിനൊക്കേയ്രിക്കും അതായത് ഓൾക്ക് മ മഴ ഭയെങ്കെര ഇഷ്ടാ
ആഹ്
ഒപ്പടുത്ത് ഞൻ അവാളേ അവള് വരുമ്പോ അവളെ കൊണ്ടരാൻ പോയി!
ആഹ്‌
അപ്പൊ ഓള് എപ്പളും പറയും ഓള് വരുമ്പോ മഴ പെയ്യണില്ല മഴ പെയ്യണി ല്ലന്നൊക്കെ അപ്പൊ ഞാൻ ന്നട്ട് ഓളോട് പറഞ്ഞു അഹ്ങ്ങനെ ഇജ് വരുമ്പോ മഴ പെയ്യൂലർഞ്ഞു അങ്ങൻത്തെ ചെറി ചെറ്യേ കാര്യെത്തിന് തെറ്റും പിന്നേ ചെല എന്തേലോക്കെ പറയുമ്പോതിനും തെറ്റിറ്റൊക്കേപോവും വിളിക്ക വിളിച്ചോണ്ടിരിക്ക കുമ്പളകും ന്നശരി ന്നർഞ്ഞിട്ട് ഒറ്റ പോക അപ്പൊന്നെമ്മക്ക് മനസ്സിലാക്കാ കാരം നമ്മള് ഈ സ്ഥിരം വിളിക്ക്ണാള് അങ്ങനെ പറഞ്ഞ് പോണെങ്കില് അല്ലെ ഈ ട്ടോണ് മാറുമ്പോമ്മക്ക് നേരറിയാലോ,
ഉം അത് അറിയാേ
ഇൻ ആഹ് ഇന്നലിപ്പതേമാതിരി ഞാൻ എന്തോ ഓൾക് ഇഷ്ടല്ലത്ത എന്തോ പറഞ്ഞപ്പോ ത്തിനും ന്നാ ശെരി ഞാ ഒറെങ്ങാൻ പോവാന്നർഞ്ഞിട്ടാെര് പോക്കാണ്ട് പോയ്
ഉം
ആഹ്‌ അപ്പ പിന്നെ ന്നിട്ട് ബാക്കിള്ളോരെ ഒർക്കം കളയും ചെയ്യും
ഏ ന്നട്ടന്താ ഇയ്യ്ഒർങ്ങിയന്ന ന്നലെ
ഞമ്മളപ്പത് ഞമ്മളപ്പ നമ്മള് പെട്ടന്ന് ഞമ്മളഇങ്ങനെതാക്കുമ്പ അപ്പമ്മള്ങ്ങനെ ഓരോന്ന് ആലോചിച് കേട്ക്കും ടോ അങ്ങെനെ ചെയ്യെണ്ടായ്‌ര്ന്നുലേ അപ്പമ്മങ്ങനെ ആലോയ് ച്ചിരിക്കും അപ്പങ്ങനെ ആലോയ്ചിരുന്ന്, അപ്പമ്മള മൂട് മാറല്ലേയ്യ ഉം
അപ്പൊ ആലോച്ചു കണ്ടിട്ടൊക്കെ പറയണേ
എന്ത് ആഹ് അതാണ് അപ്പളുപ്പ പെട്ടെന്ന് എല്ല അമ്മത്രയോ പെട്ടെന്ന് വായല് വന്നപ്പോ അമ്മള് അങ്ങനെ വിചാരിച്ചു കൂടില്ല പറഞ്ഞേ അങ്ങനെ അങ്ങനെ വിചാരിച്ച് പർഞ്ഞതല്ലാ അപ്പൊ പിന്നെ പിന്നൊര് കൊ സോറ്യൊക്കെ പർഞ്ഞ് റെഡ്യായി കൊപ്പാെന്നുല്ലാ ഉം ആഹ് അതെന്നെ ഞാ പർഞ്ഞേ ആള് പാവാണ് ആൾക്ക് രണ്ട് ചിന്തി ആള് കൊർച്ച് ആഹ് പ്പൊ കൊർച് ഇമോഷണൽ സാധനങ്ങളിട്ടാ ആള് റെഡിയാണ്
ആഹ് അതേ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംങ്ങാവുലേ ഈ ചെയ്യെല്ണ്ടാവാ
വച്ചിട്ടല്ല മ്മള് ഇള്ള കാര്യം ഇള്ള പോലെ പറയും
ഉം
കാര്യങ്ങൾ തുറന്ന് പറയും ഞാനങ്ങനെ മനസ്സില് വെച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി നടന്ന് അങ്ങനെആളല്ല കാര്യങ്ങൾ എന്ത്‌ണ്ടായിലും ഓപ്പൺ ആയിട്ട് പറയും അപ്പൊ പിന്നെ അല്ലേ നല്ലത് ഞമ്മളിപ്പോ? എന്തേലുംണ്ടായിച്ചിട്ട്പ്പ അത് ഉള്ളില് വെച്ചിട്ട് പിന്നെ ങ്ങനെ കൊണ്ടോയി അത് വെച്ച് കൊണ്ട് നടക്ക പ്പൊ ന്തെലോക്കെണ്ടങ്കി കാര്യങ്ങൾ ള്ള പോലെ അതിപ്പോ ന്താണെങ്കിലും ഒരു മടില്ലാണ്ട് തോർന്ന് പറയും
അതുവേണം
ആഹ് അപ്പൊ പിന്നെ അതാൾക്കും അങ്ങനെ പറ്റുംന്നാണ് യ്ക്ക് തോന്ന്ണെത്
കുശും അതേ അതേ
ഉം അല്ല ചേലോർക്ക്ണ്ടാവൂല്ല ചിലോർക്ക് അത്ര ഓപ്പൺ മൈൻഡ ല്ലല്ലോ ചെലോർക്ക് ചെലോർക്ക് ഭയങ്കര ഒ പ്പൺ മൈന്റെഡാ വിചാരിച്ചിട്ട് അമ്മള് ഇപ്പ ഈ പറയ്ണ ആള് ഭയങ്കര ഓപ്പൺ മൈന്റഡാവും പക്ഷെ ആ കേക്ക്ണാൾക്ക് ചെലോല്ക്ക്ണ്ടാവൂലെ ഇത് താല്പര്യ ഇല്ലാത്തേ അപ്പൊ
ഇന്നട്ട് ആ കുട്ടി പോണതും വര്ന്നതൊക്കെ അന്നോട് പറയല്ണ്ടോ
അവളും പറയും
ആഹ്
ഏറെ കൊറെ പറയൊക്കെയും
ആഹ്
ഉം പിന്നെ ഞാൻ പിന്നെ എല്ലാവരും പറയും ഞാൻ പിന്നെ എന്ത് എന്താണെങ്കിലും പറയാണ്ടിരുന്നങ്ങനെ മുട്ടും ഇങ്ങനെ ഒരു തൊര വരും ഇങ്ങനെ
അവ് പറഞ്ഞിട്ടില്ലെങ്കി ഒരു സുഖംണ്ടാവില്ലല്ലേ
ന്തേ എന്തേലുണ്ടായാ ഒന്ന് വിളിച്ചാൽ മതി കാര്യങ്ങള് പറഞ്ഞാൽ മതി ഇതിപ്പ ആരുടെങ്കിലും ഇപ്പ കുറ്റം കുറവൊക്കൊണെങ്കിലും ഞാനും ഇങ്ങനെ പറയും ഉം അപ്പൊ പിന്നെ
അപ്പ പറഞ്ഞു കഴിഞ്ഞ സമാധാനമാവും
പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ചിലപ്പോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടും അപ്പൊങ്ങനെ ചോദിച്ചു വരും എന്താണ് എന്താന്ണ് വെച്ചിട്ട്. അത് നല്ല രസാ ആഹ് അത് നല്ല രസ ചോയിച്ച് വര്ണേ ഒന്ന് പറയ് ഒന്ന് പറയ്
ആഹ്
ആഹ് പിന്നെ ഓൾക്ക് ഞാനൊരു മൂശട്ട സ്വഭാവണ്ട്റ്ഞ്ഞ്ലേ ചെലപ്പങ്ങനെ വേറടിച്ച് ഇങ്ങനെ ഇരിക്ക്യാവും അപ്പൊ ഇങ്ങനെ എന്താ പ അപ്പ തന്നെ മനസ്സിലാവാ എന്തേലും ഉണ്ടോന്ന് ചോദിച്ച ഒന്നുമില്ല ഒന്നുമില്ലആന്നിങ്ങനെ പറയും
ആഹ്
അപ്പൊ തന്നെ മനസ്സിലാക്കാ എന്തുണ്ട്ന്ന് അഹ് ഒന്നുമില്ലന്ന് കേക്കുമ്പ തന്നെ അറിയാ ഒരു ഒരു അടുപ്പിച്ച് രണ്ടു മൂന്നാലും ഒന്നുമില്ലന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും
ആഹ് എന്തോണ്ട്ന്ന്ള്ളത്.
ആഹ് എന്തുണ്ട് എന്നുള്ളത്
ഉം
എന്നിട്ടതൊന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ എത്രൊരു നേരട്ക്കണന്നറിയോ ഒ
കഷ്ടപാട് ആണില്ലേ
കൊറച്ച് കഷ്ടപ്പാടൊക്കൊണെങ്കിലും പറയുട്ടോ എന്നാലും
ആഹ്
കൊറച്ച് ഇങ്ങനെ ചോയിച്ചോണ്ടിരിക്കും ഇന്നെട്ട്ങ്ങനെ പറയും ലാസ്റ്റ്
ഉം
അപ്പ നമുക്ക് സമാധാനപ്പിക്കാനല്ലേ പറ്റുള്ളു ഫോൺ വിളി വിളിക്ക്മ്പോ നമുക്ക് നേരിട്ട് ചെന്ന് ഇതാക്കണ്ട നമ്മക്കൊന്നും പറ്റില്ല ഫോൺ വിളിക്കുമ്പോ സമാധാനം പിക്കാനല്ലേ പറ്റൊള്ളൂ ഇനിയിപ്പൊ ഒര് എന്തേലും പ്രശ്നണ്ടായാല് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ നമക്ക് കൊഴപ്പല്ല പോട്ടെ സാരല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനല്ലേ നമക്ക് പറ്റൊള്ളൂ.
ആഹ് അങ്ങനെയൊക്കെ തന്നെ പറ്റൊള്ളൂ അല്ലാതപ്പോ ഫുൾ സൊല്യൂഷൻ ഇപ്പോ ഒന്നിനും ഇല്ലല്ലോ
അപ്പങ്ങനെ അങ്ങനെ ആ ഒരു അങ്ങനത്തൊര് അങ്ങനത്തെ എടക്കും തലയ്ക്കൊര് ചെറിയ മൂ ഒര് ചെറിയ സ്വഭാവം ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഇടക്ക് ഭയങ്കര ഓവർ തിങ്കറാ
ആഹ്
ഭയങ്കരായിട്ട് ഓവർത്തിങ്കെയ്ത് എവിട്ക്കെക്കെ എത്തും.
ആഹ്
അതായത് നമ്മള് എന്തിന് നമ്മള് വിചാരിക്കില്ലേ എന്തിന് ഇപ്പങ്ങനെക്കെ ചിന്തിക്ക്ണേന്ന് തോന്നില്ലേ നമ ഇങ്ങനെ ചിന്തിക്കണ്ട ആവശ്യണ്ടോ ആഹ് ആഹ് എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനണ്ടോ ഇങ്ങനെണ്ടോ ചോയ്ച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പൊ പിന്നെ
അപ്പൊ ഇയ്യ് ചിന്തി ഇയ്യ് ങ്ങനെ ചിന്തിക്കലൊന്നുമല്ല
ഞാനങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു പിന്നെ ഇന്നെ അങ്ങനെ മാറ്റി ഞാനിപ്പ ഇങ്ങനെ മാറി തുടങ്ങി ന്നോട് ഇങ്ങെ പറഞ്ഞി അങ്ങനൊ ഒന്നും ചിന്തിക്കണ്ട. ഭയങ്ക വല്ലാണ്ട് ഓവർത്തി ഒന്നും അപ്പൊ ഞാനങ്ങെനെ മാറി തോടങ്ങി. പ്പ മ്ളങ്ങനെ മാറിയപ്പോ മറ്റാള് ഭയങ്കരമയിട്ട് അങ്ങനെ ചിന്തിക്ക തുടങ്ങി. മ്മ് പ്പം നേരെ ഉൾട്ടായി. പക്ഷെ നമുക്കറിയാ അങ്ങനെയണെന്ന് ഓളാ. ഒരു ഇത് മനസ്സിലായി ക്യാരക്ടർ മനസ്സിലായി. അപ്പ ഇങ്ങനൊക്കേ ചിന്തി ക്കും ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെള്ളൂ ഇപ്പം വേഗം അറിയാം സ്വഭാവം മാറണ നേരെ അറിയാം
ഉം
ആളൊരു പാവാണ്
ഉം
മം നെയ്സാണ് ആള്.
അഹ് പാവാണപ്പോ
മം പാവാണ്.
ഉം ചിലപ്പോ അത്ര വല്യയ പാവംന്നാവില്ല ചിലപ്പോന്നെങ്ങനെ പറ്റിക്ണ്ടാവും.
ഏയ് ഏയ് അങ്ങനെ പറ്റിക്കൊന്നുല്ല
ആഹ്.
മം അങ്ങനെ പറ്റി കണെങ്കിൽ ഓൾക്ക് ആദ്യേ പറ്റിച്ചു പോവായിരുന്നോ? ങ്ങനെ പറ്റിക്കോന്നുല്ല. മം അപ്പ പിന്നെ ന്റെ ഫ്രണ്ടും കൂടി ഏര്ന്നു. ഞങ്ങള് ഫ്രണ്ട്ഷിപ്പിലെര്ന്നു ആദ്യം പിന്നെ ങ്ങനെ അയിനെ ഇന്റെ എല്ലാ വൃത്തിയെട്ട സ്വഭാവും അറിയാം അപ്പൊ പിന്നെ അതാ ഞങ്ങള് ആദ്യം ഫ്രണ്ട്സ് ആയന്റെ ശേഷാണ് ഞങ്ങള് ഇങ്ങനായെ
ആഹ്.
അപ്പൊ
അന്റെ എല്ലാ ഊള
അപ്പൊ ഇന്റെ എല്ലാ ഊള ന്റെ സ്വഭാവം ഞാൻ ആരൊക്കെ നോക്കിട്ട്ണ്ട് അത് ഇത് എല്ലാ തേണ്ടിത്തരും അറിയാ അപ്പോ പിന്നെ പിന്നെ ങ്ങനെ പിന്നെ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ തോന്നി പറ്റി.
പറ്റി പോയി വേണ്ടാ
മം ഏയ് അതൊന്നല്ല.
ആഹ
ഞ് ആൾക്ക് തോന്നുണ്ടോ ആവോട്ടോ ഒന്നും വേണ്ടാരുന്നുന്ന്.
ഏയ് അങ്ങനെന്നുംണ്ടവില്ല
ചിലപ്പോ ചോദിച്ചിങ്ങനെ വേരും. ഒന്നും വേണ്ടെരുന്നു ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെയൊ ഒരു ചിന്തിച്ചു കൂട്ടിട്ട് ട്ടൊരു സ്വഭാവണ്ട് പറഞ്ഞില്ലേ അപ്പൊങ്ങനെ ചോയിച്ചു വരും. ഒന്നും വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിന്നു. ക്കെ നിർത്തെര്ന്നു അപ്പ നമ്മൾ ഇങ്ങനെ എണ്ണി പേറുകാലോടുങ്ങും അപ്പങ്ങനെ എണ്ണി പേർക്കി - ല് തോടങ്ങുമ്പോ അപ്പൊ പിന്നെ ആഹ് അ ആക്കേ റെഡി ആവും.
ഉം കൊറച്ച് കയ്യിമ്പക്കിനും റെഡിയാവും
ഒന്ന് ഒന്ന് നേരെ വർത്താനം പറഞ്ഞ പ്രശ്നകം തീരുഎ ഞങ്ങള് തമ്മില് ഞങ്ങള് തമ്മിലല്ല പ്രശ്നംണ്ടവാ വേറെ എന്തേലും കാര്യം ആലോചിച്ചിട്ട് ഓള് ഇത ക്ക് അത് കൊണ്ടുരും ആഹ് അപ്പോൾക്കത് അത് ഭയങ്കരയിട്ട്. സങ്കടം വര് തുടങ്ങും ആഹ് അപ്പൊ പിന്നെ വർത്താനം പറഞ്ഞ് സമാധാനിപ്പിച്ച റെഡി ആവണ പ്രശ്നേള്ളും
ഇതൂടെ ഞങ്ങളെ സീനിയേഴ്സൊക്കെങ്ങനെ റൂമ്ന്ന് ഓൽക്കെന്നെ പ്രൊജക്ട് ചെയ്യുന്ന സമയായിരുന്നേയ്.
ആഹ്
അപ്പൊ ഒക്കെങ്ങനെ വേറെ വേറെ റൂമിയ്ക്കെന്നെ പോവാ. ഒക്കെ ഫോണും പിടിച്ചിട്ട്ങ്ങനെ പോണുണ്ട് വേറെ റൂമിയ്ക്കൊക്കെ ബാഗു എടുത്തി ട്ട് കഴിയാനായില്ലെ ഇഞ്ഞ്പ്പോ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ വര്
ന്നെ ശരിയല്ലേ അപ്പൊ ങ്ങള് ഇഞ്
അടുത്ത കൊല്ലം ഞങ്ങളും ഇങ്ങനെ ഓടേണ്ടി വരും. അതെ ഞങ്ങളാണ് ഇനി സീനിയേഴ്സ് ഒരു മാസം കഴിഞ്ഞ ഞങ്ങള് സീനിയേഴ്‌സായി.
അത് ശരി, ഇനി കോളേജ് ഭരണം നിങ്ങടെ കയ്യിലല്ലേ
ആഹ് ഭരിക്കാനൊന്നല്ല ഇഷ്ടംപോലെ പ്രൊജക്റ്റ്ണ്ട് പരിപാടി
തിരക്കിലവോ അപ്പലെ ഫുൾ ബിസി ആവൂലേ അപ്പൊ
കൊർച്ച് ബിസി ആവും. ഒക്കതങ്ങനെ കെടന്ന് അങ്ങട്ടു ഇങ്ങട്ടുങ്ങനെ ഓട്ണ ഇങ്ങനെ കാണാ, എന്നിട്ട് ഓര് പറയും ഉം കണ്ട് പഠിച്ചോളീ, അടുത്ത കൊല്ലങ്ങനെ ഓടെ ന്നതാണ്... ന്നറയും.
ഉം പിന്നെ ഓടണ്ടേ, പിന്നെ ഇവര് പൈസ കൊടുത്ത് പഠി പൈസ കൊടുത്തിട്ടല്ലേ പഠിക്ക്ണ്? ആഹ് അപ്പൊ പിന്നെ അയിന്റെ ഓട്ടം എന്തായാലും ഉണ്ടാവണല്ലോ പിന്നെ നമ്മള ഒന്നും ഇത് കൊണ്ടേ നമ്മു ക്കൊരു ബോധം വരണ്ടേ. പൈസ കൊടുത്തിട്ടാണ് പഠിക്ക്ണ എന്ന്ള്ളേന്റൊരു
ക്കെങ്ങനെ ഓട്ണെ കാണപ്പൊ.
ശരിട്ടോ ആഹ്